ഹലോ
ആഹ എന്തൊക്കെ വർത്താനം
സുഖമായിട്ടിരിക്കുന്നു അവിടെയോക്കെയോ
ഇവിടെ സുഖം തന്നെ ഇങ്ങനെ പോകുന്ന്
ആഹ ശരി ചായ ചായ് ചായ ആയിട്ട് കുടിച്ചില്ല ഞാന് ഇപ്പം ഇൻക്ക് ഫ്രണ്ട്സൊക്കെ വന്നിരുന്നു വീട്ടില് ആ ഇൻക്ക് ഞാന് പ്രഗ്
പ്രഗ്നന്റാണോ?
നന്റാണപ്പൊ കേക്കും മുക്കായിരുന്നു ഉപ്പിലിട്ടതൊക്കെ
ഏ ആ ശരി അ ശരി എന്ത എന്തൊക്കെണ്ട് മഴണ്ടോ
മഴ രാവില്യൊക്കെ ഉൺണ്ടായിരുന്നു ഒരു ഉച്ച വരെ പിന്നെ ഇങ്ങോട്ടൊരു വെയില
ആഹ ആ് ഇവിടെ അങ്ങൻ തന്നെയാണ് രാവിലൊക്കെ മഴണ്ടാരുന്നു ഇപ്പൊ നല്ല വെയിലാണ് നല്ലൊരു അന്തരീക്ഷണ്
ആ ഞാൻ ആ അപ്പൊ നല്ലൊരു ഇങ്ങനെ വെയില് ഇപ്പൊ കണ്ടിട്ട് ഇന്നലെ ഒന്നും തീരെ കണ്ടിര്ന്നില്ല
ആഹ് കൊർച്ചൂസായല്ലോ മഴ ആയിട്ട്
ആ അതെ ഇപ്പൊ എന്താ പറയാ ഈ വെയില് ത് വെയിൽ കണ്ട് ഉർപ്പിക്കാൻ പറ്റാഞ്ഞിട്ടേ ഏ ആയ് ആ ഒണക്കാനിട്ടൊന്നും എടുത്ത് പുറത്തേക്ക് ഇട്ടിരുന്നില്ല പക്ഷെ ഇപ്പ വെയിലത്യാവശ്യം ടൈമിണ്ടായി
ആഹ് എവിടൊക്കെ പൊർത്തിക്കിട്ടുന്നായിരിക്കൂല്ലേ
ഇട്ടിട്ടില്ല അത് ഞാൻ ഇപ്പ ഇത്രേം നേരായി അപ്പ എത്തി ഇത്രേം നേരം സാധാരണ മഴ പെ വെയിലുണ്ടാമ്പഴെ ഒരു മഴ ഇണ്ടാവൂല്ലോ മഴ ഇങ്ങനെ ചാറികൊണ്ടിരിക്കും ആഹ് പിന്നെ ഡ ഡയൻലിട്ട് ഒണക്ക്യേതല്ലേ അപ്പൊ പിന്നെ പിന്നെ അത് നനയണ്ടാന്ന് വിചാരിച്ചിട്ട്
ആഹ് ആഹ് ശരി
അവിടെ ചായ കുടിയൊക്കെ കഴിഞ്ഞോ
ആഹ് ഇവിടെ ചെർതായിട്ട് മോനെ നൈസെറിട്ട് വന്നപ്പോ ഓന്റെ കൂടെ ചായ അങ്ങനെ കാര്യായി കുടിക്കാറില്ല്യ വൈകുന്നേരം എന്തേലും കടിയൊക്കെ കഴിക്കും കടിയൊക്കെണ്ടെങ്കില് കഴിക്കും അങ്ങനെ ഓര കൂടെ പിന്നെ
ആഹ് ചായ കുടിക്കാൻ ഭയ്ങ്കര
ആഹ് ആ ആഹ് ചായ പി ആ വെള്ളം കുടിക്കാന്നല്ലാതെ ചായണ്ടാക്കലില്ല കൂടുതലും പിന്നെ ചെല സമയത്തൊരു ഒരു പൂതി വരും ചായണ്ടാക്കാനൊക്കെ അപ്പണ്ടാക്കി കുടിക്കും നല്ല ചായ കുടിക്കും
അതെ ഞാനും അതെ ഞാന് മൊ മക്കളായാലും ഇനി പാല് പാല് വരുമ്പോ അത് കാച്ചി കൊടുക്കും ഇൻക്ക് ചായ കുടിക്ക്ണത് ഇഷ്ടേല്ല അവരും ചായ കുടിക്കണ ഇൻക്കിഷ്ടല്ല മോന് ഭയാങ്കര ഇഷ്ടാ ചായ
ആഹ് ഇൻക്കിന്റെ ചെറ്യേ മോൻ ഇതേ മാരി ചായെന്നെ വാണം മോക് വേണ്ട ഓള് ഇൻക്കും മോക്കും ആവശ്യല്ലാ ഞങ്ങക്ക് ശീലാ ബന് ആണെങ്കിൽ അതന്നെ വാണം ആ പോനെ ഇണ്ടാക്കും കൊടുക്കും
ചെല കുട്ട്യാൾ അങ്ങനെയ ഇപ്പൊ ഇബനും അതെ മദ്രസിട്ട് വന്നാലും ഒക്കെ ഏ ചായണ്ടോ ചായണ്ടോയ്ക്കും എന്നിട്ട് ഞാൻ വേഗൊയിച്ച് ബാക്കിണ്ടായ ഞാനപ്പോയിച്ച് പ എത്ര ഒഴിച്ചടു വെക്കും
ത്ത്ക്കല കാരണം ചായ ചോദിച്ചവന് ഇണ്ടാക്കി കൊടുക്കേണ്ടി വരും അല്ലവര് അപ്പൊ പിന്നെ ഇള്ളത് ഇപ്പൊ ഇനിപ്പണ്ടാക്കാനൊര് മട്യായാണ് കൊർച്ചാകുമ്പോ മ ക്കൊരു ഇതാണല്ലോ അപ്പൊ അങ്ങനെ
തേൽ വെ വെല്ല്യെ നല്ലൊരു
നല്ലതല്ല സാധനം നല്ലതല്ല ആ പിന്നെ ഇൻക്കും തന്നെ വെള്ളം ഇഷ്ടം ഞാൻ ഇങ്ങനെ വെള്ളം കുടിക്കും കടിയൊക്കെ കഴിക്കാന്നല്ലാതെ പിന്നെ ഉം പിന്നെ ഉം കടി എന്താ മധുരക്കടിയാണോ ഏതാ ഇഷ്ടം മധുരോ
അങ്ങനെയൊന്നുല്ല ആഹ് അങ്ങനെ ഇപ്പ ഇപ്രാവശ് അങ്ങനെയൊന്നുല്ല അങ്ങനെ ആ ഞാനിങ്ങനെ ഉള്ളതൊക്കെ കഴിക്കും ഇപ്പൊ ഇവര് മ റ്റേ സ്നാക്സ് പോലത്തെ ഇങ്ങനെ ഇത് നല്ല സാധനൊനല്ല ട്ടോ മറ്റേ എന്താ പറയാ കൊഴല കുഴലൊക്കെ ഇങ്ങനെ ലെറ്റ ണ്ടാവുലെ ഒരു പൊങ്ങി ഇങ്ങനെ വരും ഒരു കൊണ്ടാട്ടൊക്കെ ഉണ്ടാവുല്ലേ അ ത് പോൽത്തേ ആ അതാണ് അത് നല്ലതൊന്നല്ല പക്ഷെ അത്ങ്ങനെ കറുമുറെ ങ്ങനെ തിന്നാന് നല്ല രസാണല്ലോ അപ്പൊ അത് അത്ങ്ങനെ കഴിച്ചോണ്ടിരി കേന്ന് പിന്നെ ഉപ്പിലിട്ട പൈനാപ്പിള് മാങ്ങ
ആഹ് അതൊക്കെ രസ ഉപ്പുല്ട്ടതൊക്കെ രസ
ആഹ് അപ്പൊ ഞാൻ അതൊക്കെ ഇങ്ങനെ കഴിച്ച് അങ്ങനെ കഴിച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കേര്ന്നു അപ്പൊ മോളും ആ അപ്പം ഇവര് ഫ്രിഡ്ജ് ഞാൻ ഇവരോട് കേക്ക്ള്ളത് പറഞ്ഞില്ല അപ്പൊ ഇവര് ഫ്രിഡ്ജ് തൊറന്നപ്പം ഉം പറഞ്ഞ് ഇങ്ങനെ നിക്ക്ണ്ട് ഓന് സർപ്രൈസ് ആയി
ആഹ് ആഹ് ഏ ഫ്രണ്ട്സ് എല്ലാരും ഒരുമിച്ച് വന്നതേന്നി ഫ്രണ്ട്സ് എല്ലാരൂടി ഒരുമിച്ച്
അതെ അതെ നാലു പേര് ഒരുമിച്ച് വന്നതായിരുന്നു അപ്പൊ അവര് പറഞ്ഞില്ല വന്ന തൊന്നും പറഞ്ഞില്ല വരുന്നതൊന്നും പറഞ്ഞില്ല അപ്പൊ
ആഹ് മുമ്പ് ഒരുമിച്ച് പ ആഹ് ഒരു സ്കൂളിൽന്ന് ഒരുമിച്ച് പഠി ച്ചായിരിക്കൂല്ലേ
ആ സ്കൂളിൽന്ന് പഠിച്ചതല്ല സ്കൂൾ ഇപോ കല്യാണം കഴിഞ്ഞീനേഷം ഇപ്പൊ ഈ കഴിഞ്ഞ വർഷം എന്താ പറയാ അക്കൗണ്ടിങ്ങിന്റെ ഒരു കോഴ്സ് ചെയ്തായിരുന്നു അപ്പൊ ആ കോഴ്സിന് പോയപ്പോ ആ അവിടുന്ന് പരിചയപ്പെട്ടോരാ
ഏ അത് ശരി അ ശരി ഉം ഇപ്പൊ എന്തെങ്കിലും ചെയ്യ്ണ്ടോ വേറെ എന്തെങ്കിലും ചെയ്യ്ണ്ടോ
ഇല്ല ഇല്ല ഇല്ല ഇല്ല ഇപ്പൊ പിന്നെ അത് അത് കഴി അ ത് അത് പൂർത്തിയായിട്ട് അയ് ഏഹ് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോ തന്നെ ഞാൻ പ്രഗ്നൻ്റ് ആയി അപ്പൊ പിന്നെ ഞാന് ഹാ എന്ത്
പ്രഗ്നന്റ് ഏഹ് ഡെലിവറി ആയിണോ
ഏഴായേ ഡെലിവറി ആവാനായി കുറച്ചൊക്കെ
ഉം
പ്രശ്നങ്ങളൊന്നുല്ല പക്ഷെ വേരിക്കോസിന്റെ പ്ര ശ്നൊക്കെ ഇണ്ട് ഇപ്പൊ ഇപ്പൊ തണുപ്പായിട്ടാണ് ഭയങ്കര വേദനകളൊക്കെ അല്ലെങ്കി ഇത്ര ബുദ്ധിമുട്ടുണ്ടാവലില്ല ഒരു കോച്ച് പിടിച്ച് പിടിച്ചോണ്ടിരിക്കുവല്ലോ
ആഹ് ആഹ് ആഹ് മഴ മഴ ആയതോണ്ടാ
മഴ ആയതുകൊണ്ടാ
ആ ആ ആ
ഇപ്പൊ ണ്ടാവുമ്പോ പിന്നെ രാവിലെ എണിക്കാനൊക്ക ഒരു ബുദ്ധിമു
ആഹ് മറ്റേ മസില് കേർണെ ന്തൊക്കെണ്ടോ മസില് കേറോ ആഹ് ആഹ് ഇൻക്ക്ന്റെ മോനെ വയറ്റില്ള്ള സമയത്തുണ്ടായിരുന്നു
അതെ ആഹ് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇൻക്ക് തോന്ന്ണ് ഇൻക്ക് ഒരു മോനും ഒരു മോളുആ അപ്പം ഇവ അവർ അവർ ത് രണ്ടേരതും അ അടുപ്പിച്ചുള്ള പ്രസ് ഏഹ് സിസേറിയനാണ് അടുപ്പിച്ചുള്ളതായിരുന്നു അ അപ്പോ അത്ര ബുദ്ധിമുട്ട് ല്ല പിന്നെ ഫസ്റ്റിലൊക്കെ ആവുമ്പോ നമുക്കും തന്നെ നമ്മള് നോക്കാനും ഒക്കെ ആളു ണ്ടാവും അങ്ങനെയല്ലേ ആഹ് ഇപ്പൊ പറഞ്ഞ ആ ആ അതാണ് അപ്പൊ നമുക്ക് ടെൻഷനും ആണ് ഇപ്പ വല്യ ക്കും എട്ട് വയസ്സായി രണ്ടാമത്തവനും മൂന്ന് വയസ്സും അല്ല ആറു വയസ്സും അപ്പം അത്യാവശ്യം ഇപ്പ ഡിസ്റ്റൻസ് ആയില്ലേ
ആ ആ ഉം ഉം ഇത് നമ്മള് പ്രായം കൂടുന്നതിനന് അനുസരിച്ച് ആ ബുദ്ധിമുട്ടുണ്ടാവും പറ അങ്ങനെ പറയും
അതെ അപ്പൊ നമ്മുടെ ശരീരത്തി ത്തിന്റെ പ്രകൃതി ഒക്കെ മാറല്ലേ അപ്പൊ അതിനനുസരിച്ചുള്ള മാറ്റമുണ്ട്
ഉം അത് ശരി
പിന്നെ എന്താണ് മക്കള്
അത് ഓരേടക്ക് വ രാണ് ഓരോും പറഞ്ഞ എന്റെ അടുത്ത്ല്ലേനി അപ്പ ഞാൻ തുടങ്ങിയത് വിളിക്കാണ് ചെറു തുണ്ട് ഇതാണ് വലുത പിന്നെ പിന്നെ എന്തൊക്കെയാ മക്കളൊക്കെ എത്തിയോ ആഹ് ഇവിടെ പുറത്തായിരുന്നു അപ്പൊ അത് തുടങ്ങിന്റെ ഇടൽ അതിന്റെ ഇടൽ ഇങ്ങനെ വന്നതാണ് പുറത്ത് വല്ലാം മൂടിലായി നിന്നാപ്പോ ഞ
ആഹ അത് ശരി ആഹ മക്കളല്ലേ പിന്നെ ആ ഉണ്ടാവും പിന്നെ എന്താ പറയാ ഇവര് ടി വി കാണുന്നുണ്ട് അവർ വന്ന് സ്കൂളിട്ട് വന്നാൽ കുറച്ച നേരം ടി വി കാണും
ആ ടി വി ഒക്കെ ഉണ്ടകുമ്പോ പിന്നെ അവര് സുഖാണ് അങ്ങനെല്ല അടങ്ങിയിരുന്നോളും ഫോണ് ഉപയോഗിക്കൻണ്ട നല്ലതണ് ഫോണിനേക്കാളും നല്ലതണ് അവർക്ക്
ക്കൂല ഫോൺ കൊടുക്കൂല്ല എടുക്കൂല്ല ആ അതെ ഫോണ് നല്ലൊരു കാര്യല്ലല്ലോ പിന്നെ
ആ ആ അതന്നെ ഇവിടെ ഇടി വെട്ടിയല്ലേ ഞമ്മള ടി വി ഇതായി പോയി പിന്നെ അന്റെ ശേഷം പിന്നെ ഉപയോഗിക്കുന്നില്ല ഞാൻ ഇത തന്നെ മ ഇത് പ്പ അല്ലെങ്കിൽ ഫോൺ വന്ന് അഡക്ഷരട് വിടും
ആഹ അതെ ആഹ അപ്പന്നെ കുട്ടികളെ പറഞ്ഞിട്ടും കാര്യമില്ല എന്താ പറയാ മക്കള് എല്ലാ മക്കളും തന്നെ ഫോൺ ചോദിച്ച് കരുകയാണല്ലോ രാവിലെ എണീക്കുമ്പന്നെ ഫോണോന്ന് പറഞ്ഞ ഒക്കെ കരയണ ഓരോ മക്കളത് കാണുമ്പ ചെറിയ മക്കള് തൊട്ട്
തന്നെ അവർ പിന്നെവലിയ മക്കളായിട്ട് ഒരു സ്കൂളി നിന്ന് തന്നെ അവർക്ക് ഫോണിലുള്ള ഓരോ ഇതായിരിക്കല്ലോ ചർച്ചകള് മറ്റേ അങ്ങോട്ടും ഇങ്ങോട്ടും കളികളായിട്ടും ഗെയിം ആയിട്ടും
അതെ ഇപ്പൊ ഈ ഫോണ നമ്മൾ കളിക്കാനിരുന്നഅപ്പ നമ്മളന്നെ എന്തെിലും ഒരു വീഡിയോസോ എന്തെങ്കിലുംഎടുത്ത് കഴിഞ്ഞാ നമ്മ അതിന്റെ അടിയിരിസിറ്റി ആണല്ലോ ന നമ്മള അതിന്റെ അടിീത്ത നോക്കും പിന്നെ അങ്ങനെ നോക്കി നോക്കിാ എത്ര പെട്ടെന്ന് ടൈമ പോവാ
നമ്മള് തന്നെ അങ്ങനെയാണ് ഇപ്പ അവരെ പറഞ്ഞിട്ട് കാര്യം ഇില്ല എന്നാലും
ആ പക്ഷെ മക്കളാകുമ്പോ നമുക്ക് ബ്രെയിൻ ഒക്കെ ഡെവലപ്പ് ചെയ്യണ ടൈമല്ലേ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച്
ഉ ആഹ ആ അതെ അവരെ പഠനത്തിനൊക്കെ ബാധിക്കുവല്ലോ അതെ
ഞാൻ കൊടുക്കലില്ല ഇവര് എടുക്കലും ഇല്ല കേട്ടോ
ആ ഇവര് ചോയ്ിക്കും പിന്നെ മോക്കൊക്കെന്നാൽ സ്കൂൾക്ക് ആവശ്യങ്ങൾക്ക് തന്നെ വേണ്ടി വരും വർക്ക് എനിക്ക് മോനെ മോന നല്ല ഭയങ്കര ബുദ്ധിമുട്ടേനി മോനെ കൊണ്ട്ു ഇങ്ങനെ പിന്നെ അങ്ങനെ ടി വി എങ്ങ അത അതിന് ശേഷം അവന അടിച്ചടി വിട്ട് മറന്നു പോ പിന്നെ ഇപ്പ ഇങ്ങനെയ മറ്റേ മങ്ങാരങ്കിലും ഉപയോഗിക്കണേ കണ്ടാലരു ചോദ്യിയാ നമ്മൾ എന്തെങ്കിലും കാണ്ണത് നെ കാണാങ്ങ ഉപയോഗിക്കൂല കണ്ടാന അപ്പൊ വേണ്ട ഉ
അതിപ്പം ചില മക്കളൊക്കെ ഇപ്പ നമ്മ വീട്ടിൽന്ന ഇപ്പ ചിലപ്പോ ഇങ്ങനെ എൻഗേജ്ഡ് ഒക്കെ ആയിട്ട് പോകും പക്ഷെ നമ്മള എവിടെയെങ്കിലും ഒക്കെ ചെന്ന് കഴിഞ്ഞാല് അവർക്ക് ഭയങ്കര ബോറഡ ആയിരിക്കും അപ്പൊ അവര് അപ്പൊ അവര് അപ്പൊ നമ്മള ആളുകളുടെ മുന്നില് വെച്ചാവുമ്പോ നമ്മള്
ആ അതന്നെ അത് മക്കൊക്കെ ആറി ഇന്റെ വലിയ മോളങ്ങനെ വീട്ടില ആര് വിരുന്നാര് എന്നാല് എവിടക്ക് പോയാലും അപ്പൊ ആ സമയത്ത്ര് ചോദിക്കും അപ്പൊ വ ആൾക്കാരുടെ എടുന്ന് നമ്മളൊന്നും പറീല അത അവര് മനസ്സിലാക്കി വെച്ച ആ ആ അതന്നെ അത് നമ്മളെ വീട്ടക്കാരെ വന്ന വന്ന ആൾക്കാരെ ഓര് നോക്കൂല
ആഹ് ആ ഞാനും അത് ശ്രദ്ധിക്കലുണ്ട് ഇപ്പൊ മക്കള് കാര്യാലും
ഈ വ വീട്ടില് ഇരുന്നാര് വന്ന ഞ നമ്മള് ഓലല്ല നോക്കാ താ അത് നോക്കല്ല അപ്പൊ ഓര് ഫോൺ ക തെരിം വേഗ ഫോൺ തെരഞ്ഞേണ്ടത് ലോക്ക്
ആ അതെ ഞാനും അത് ശ്രദ്ധിക്കലുണ്ട് എപ്പോഴും ഇ ഇവരും അങ്ങനെ ഇവരും അങ്ങനെ തന്നെയാണ് എന്താ പറയാ ഇവര് ഫോൺ അങ്ങനെ എടുക്കലില്ല പക്ഷെ അപ്പൾ ഇങ്ങനെ വേറെ ആരെങ്കിലും മക്കളൊക്കെ ഇങ്ങനെ പൊതുവേ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫങ്ങ്ഷന് എന്തേങ്കും പോയാല് അവിടെ കുറേ കുട്ടികൾ ഫോൺ കളിക്കുന്നവരുണ്ടാവും അപ്പ പിന്നെ അവരുടെ കൂടെത്ത് വെച്ചാൽ പിന്നെ ഇവർക്കും ഫോൺ ആവശ്യമാവും അപ്പം മെ ബെല്ലെ പത് ക്കെ വന്ന് നമ്മളൊന്നും പറയൂലല്ലോ നമ്മള ആളെടിന്ന് എന്തായാലും ആ ഒരു ഇത് നമ്മള് കാണിക്കൂല്ലല്ലോ ആ അപ്പൊ അപ്പൊ അവര് വല്ലെ എടുത്തോണ്ട് പോകും പക്ഷെ ഞാൻ നല്ലോം പറയും ഞാൻെ മെല്ലെ മാറ്റി നിർത്തി നല്ലോണം പറയുട്ടോ
ആ ഞാന് പറി എന്നാലും ഓൽക്ക് ഒരു ഞാൻ പറയാത്ത ആളൊന്നും ന്നാലും അത് കിട്ടിയ അവസരം മൊതലാക്കും ഉം പിന്നെ ന്നാ ഓക്കെ ന്നാല് പിന്നെ പിന്നെ വിളിക്കാ